ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്ക്ണ്ട്
ഉം
എന്തൊക്കെ
നല്ലത് സുഖം
അം നേരത്തെ മഴ ഒക്കെ നിന്ന് പൊറത്ക്ക്റങ്ങിയോ
പൊറത്തിറങ്ങില്യ അഹ് മക്കളൊക്കെ മദ്രാസില് പറഞ്ഞയച്ച് ങ്ങനെ നിക്ക
ആഹ് അവിടെപ്പളാ രാവിലെ നേരത്തെ തുടങ്ങോ
ഇല്ല എട്ട് മണിക്കാ സൺഡേ എട്ട് മണി അല്ലാത്ത ദിസൊക്കെ ഏഴ് മണി
ഞ് അവിടെ എല്ലാ ദിവസവും ആറരക്ക
ഏ അത്ര നേരത്തല്ലേ
ഉം ഉസ്താമാര് കുറവാണ
ഏഹ്
അപ്പൊ പ്ലസ് ടു വരല്ലേ
ആ പ്ലസ് ടു വരെണ്ടല്ലേ ഇവിടൊക്കെ പത്താം ക്ലാസ് വരള്ളൂ
ആഹ അപ്പൊ എട്ട് ഉസ്താന്ന്മാരു ആണുള്ളത്
ഉം
അപ്പൊ നേരത്തെ വെക്കൂ രണ്ട് ക്ലാസിനും കൂടെ പിന്നെട്ടൻ ഏട്ട് ആ ടെൻത് തൊട്ട് എട്ടര ആവുമ്പത്തേക്ക് വിടും
ഉം പിന്നെന്താ ചായകുടി ഒക്കെ കയിഞ്ഞോ
ഓ ചായോടി കയിഞ്ഞ് ഇപ്പൊതാ ഭയങ്കര തണുപ്പ്
ഏഹ് രാവിലെ നല്ല തണുപ്പായിരിക്കുംല്ലേ
രാവിലെ എണീച്ച് മക്കളെ പറഞ്ഞയച്ചിട്ട് ചായ ഉപ്പ്മാവ ഉണ്ടാക്കിയത് അപ്പൊ എളു -
ഏഹ് ആഹ് ഇവിടെ ഉപ്പുമാവ് വല്യ ഇഷ്- ട്ടല്ല എള്പ്പൊക്കേണ് പക്ഷേ മക്കള് കഴിക്കൂല
കഴിക്കൂലലെ കറിണ്ടെ ഇവര് കഴിക്കൂട്ടോ
ഏഹ് അയിലേക്ക് ഏത് കറിയ ഏഹ്
പിന്നെ അല്ലെങ്കി ചിക്കനോ ബീഫോ അങ്ങനെ എന്തെലും ഒക്കെണ്ടെങ്കിൽ കഴിക്കും ഇഷ്ടാ മറ്റേത് വേറ ത് തിന്നൂല ചിലയിടത്തൊക്കെ പഞ്ചസാര ഇട്ട് തിന്നല്ലോലെ
ആഹ് അങ്ങനേം കഴിക്കാം പക്ഷെ അതൊര് ടേസ്റ്റ്ണ്ടാവും ന്ന് തോന്നണ്ല്ല
ഏയ് അയ്‌ ഞാനത് ഇതുവരെ കഴിച്ചു നോക്കിട്ടില്ല
ഹ് ഹ് ഹി എല്ലാരും പറഞ്കേട്ട്ണ് പക്ഷെ ഇൻകങ്ങനെ പൊതുവേ മ- ധുരത്തിനോട് താല്പര്യല്ല
ആഹ് ഞൻ കൊറ സ്ഥലത്ത് അതേപോലെ പോകുന്ന സമയത്ത് ഒരു ഏ കുടുംബത്തി കൂടെ പോണ സമയത്ത് ഇതേപോലെ കണ്ടക്കണ് ഒര് പഞ്സാരി- ചിലപ്പോ ചായ ഒക്കെ വെച്ചിട്ട് ഏ ഉപ്മാ കഴിക്കുന്ന- ഇൻക്കെന്താന്നാവോ അതിനോട് ഇഷ്ടല്ല
ഉം
വേറന്നാലും മ്മളത് ഇരിവക്കെ ഇട്ടുണ്ടാവുന്ന അല്ലേ കഘടുകും ഉുള്ളിയൊക്കെ ഇട്ടി-
ആഹ് ഇഞ്ചി അതൊക്കെ ഇടുല്ലോല്ലേ വെല്ലുളി ക്യാരറ്റ് അങ്ങനെ ണ്ടാക്കിയാലൊക്കെ ടേസ്റ്റ് തന്നെ ഉം ഹെഹെ
ഇവിടെ മക്കൾക്ക്- ആഹ് അതെ ആ മക്കക്ക് കടിക്കാൻ പാടില്ല
ഉം
മേഘി ന്നെ ഇവിടെ ണ്ടാക്കിയാലും ഒരു സാധനം ഇടാൻ സഭവിക്കൂല്ല വെറുതെ വേവിച്ചു തിന്ന
ഉം അങ്ങനെന്നെ ഇവിടക്കെ
ഉം ഓൾക്കോന്നും കടിക്കാൻ പാടില്ല
ഉം
തുണിയാളൊന്നും ഉണങ്ങിയിട്ടില്ല ഒക്കെ എടുത്ത് ഉള്ളേക്ക് വെക്കയും ചെയ്തു മൂടിട്ടേ മഴ വെയിലില്ലല്ലോ
അതല്ലേ ഇവിടെ ഇപ്പ ഷീറ്റ്ള്ളതത് കൊണ്ട് കുറച്ച്സുഖം എന്നാലും വെയില് ണ്ടായ തെന്നെ നങ്ങും
ആഹ് ശീതിന്റെ അടി തന്നെ ണ് എന്ന ആ ഒരു തണുപ്പ്
തണുപ്പുണ്ടാവുല്ലേ അവിടെൊക്കെ പ്രത്യേകിച്ച് നല്ല തണുപ്പുണ്ടാവൂല്ലേ
ഓഹ് ഒന്ന് ഞാൻ ഏഴ് മണി ആയപ്പോത്തേക്ക്- ക് ഫുഡൊക്കെ ണ്ടക്കി വെച്ചിട്ട് ഞാൻ വീണ്ടന്ന് കടന്ന് തണുത്തിട്ട്
ഹം
പുറത്തൊക്കറങ്ങിട്ട്
മറ്റേത് ഈ ടൈം ആവുമ്പോത്തേക്ക് അടിച്ച വരലും തുടക്കലും ഒക്കെ കഴുന്ന. ഇന്നൊന്നും ചെയ്തിട്ടില്ല ഉം മക്കള് പോകനാവുമ്പഴത്തേക്ക് അത് തുടക്കല് കഴിക്കും ചോറും കറിയും വെക്കില്ല അത് ഉച്ചക്കക്ക്‌ ചൂടോട വേണവിടെ
ഏഹ് അങ്ങനെ
ആഹ് അപ്പൊ പിന്നെ അത് ചെയ്യൂല അത്ക്കെ മാത്രം രാവെ ണ്ടാവും
ഉം ചോറൊക്കെ പിന്നെമ്മന്ന ണ്ടാക്കല ഇവിടെ
ആഹ്
പിന്നെ കറികളും ഉപ്പേരിയും അങ്ങനെയൊക്കെ ഞാൻ ണ്ടാക്കും ഉം
ആഹ് ആഹ് അപ്പ പിന്നെ
ഉം
വെച്ചാ പിന്നെ അത് മതിയല്ലോ
ആഹ് ആഹ് അപ്പം മക്കക്ക് കൊണ്ടുപോാനോ അപ്പൊ ചോറ് ആദ്യം വെക്കോ
അപ്പ രാവിലെ വെക്കും ത്രി വെക്കുന്ന ഉച്ചക്ക് തലേന്ന് ഉച്ചക്ക് വെക്കുന്ന ചോറ്ന്ന് ചെറിയ വേവില് എടുത്ത് വെക്കും
ആഹ് രണ്ട് പ്രാവശ്യം വെക്കാറന്ന അതൊരു പണി തന്നല്ലേ ഉം
പിന്നെ ഉച്ചക്ക് വെച്ചഴിഞ്ഞാൽ പിന്നെ രാർഗൊക്കെ വേറെ ചപ്പാത്തിയോ അത് മ മേ പരിപ്പ് കറിയോ അല്ലെങ്കി പിന്നെ മീനോ ഇറച്ചി മീന് ഇതല്ലാത്ത വേറെ എന്ത് കറിയണെങ്കിലും രാത്രികക്ക് ചപ്പാത്തിക്ക് വറക്ക കറിണ്ടാക്കണം
അങ്ങനെയ ഉം
അപ്പൊ പിന്നെ അതൊരു പ പണിയാണ്
ഉം പണിയന്നെ അട്ക്കളെന്ന് പോരാള്ള സമയല്ലല്ലേ
സമയണ്ടാവില്ല
ഇവടെ ഇപ്പാക്ക്‌ അങ്ങനൊക്കെ ന്നെ ചൂടുള്ള ചോറ് നോടൊക്കെ തന്നെ താല്പര്യം വൈന്നാരം ഒന്ന് ഇണ്ടാക്കണം ന്നൊക്കെ പറയും പക്ഷെ അയിനൊന്നും നിൽക്കൽല്ല
ആഹ് നിക്കൂല ഇവിടെ പിന്നെ അത് ശീലായി ഇനിപ്പോ ഞമ്മളെ ഫ് തരിച്ച് ക്ക്‌ ആവുമ്പോ പിന്നെ ആഹ്
ആഹ്
വിഷത്തിന് നേർത്ത ഇണ്ടാവ നട്ക്കൂല്ല
ആഹ് അതെ ഉം അത് ശരിയാ ആഹ് ഒറ്റയ്ക്കുള്ള സുഖം കിട്ടൂല
അത് ഓലെ ഇഷ്ടത്തിന് തന്നെ പോണം
ഉം
പിന്നെ എന്തൊന്ന് കടിയൊക്കെ ഇണ്ടാക്കി
കടി ഇന്ന് ഇഡ്ലി അത് മക്കക്കല്ല ഇഷ്ടം ഇന്നൽത്തെ സാമ്പാർണ്ടേനി
ആഹ് സാമ്പാറ് ഇണ്ടെങ്കി പിന്നെ അത് വേഗ
ആഹ് ഉം ചോറ് കൂട്ട്നേക്കാൾ ടേസ്റ്റതാ
ആഹ് അതെ ആഹ് ഫുൾ പച്ചേരി കഴിഞ്ഞിക്ക് അപ്പൊ പിന്നെ ദോശൊക്കെ ഇട്ടില്ല ഇവിടിം ദോശ ഇഡ്ലിയൊക്കെ ആകുമ്പോ മക്കള് വേഗം തിന്നോളും നമ്മക്ക് പണി എള്പ്പാണ് അതാവുമ്പോ
ഇവിടെ പിന്നെ റേഷൻ പീടിയേന്ന് കിട്ട്ണ് ണ്ട് ഞങ്ങള് എല്ലാരുംള്ള ആഹ് മക്കള് രണ്ടാളും ഹസ്ബൻഡ് ഞാനും ഉമ്മീ ഉപ്പിന്നെ ഉണ്ടാവുമ്പോ അത്യാവശ്യം കിട്ടും
ആഹ് അവിടെ എന്നച്ച് ആഹ് ഒര്‌ കാർഡിലായിരിക്കുംല്ലേ
ആഹ് ഒരു കാർഡില്
ആഹ് ഇവിടെ രണ്ട് കാർഡുണ്ട്
ഉം
എവിടെ ഇളയച്ഛനും ഫാമിലി ആയീന്ന സമയത്ത്
ആഹ്
അപ്പൊ പിന്നെ ആഹ് അപ്പൊ ഞങ്ങള്ത് ഹ് മക്കളായപ്പോ ഞങ്ങള് ഒരു കാർഡ് ഇട്ത്ത്.
ആഹ്
അപ്പൊ അതില് കിട്ടും പച്ചയ്രി ഇഷ്ടം പൊലെ കിട്ടും. പക്ഷെ പറഞ്ഞിട്ടെന്താ കഴിഞ്ഞ മാസും ഞമ്മള് പോണ സമയത്ത് കിട്ടൂല.
ആഹ് അങ്ങനെല്ലേ.
ആഹ് പിന്നെ ഓല് ബില്ലിട്ട്. ആഹ് ബില്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ തരൂലല്ലോ. പോണ സമയത്ത് നമ്മള് എന്തല്ലേച്ചാ അത് മേട്ച്ചിട്ട് വെര
ഉം ഇവിടെ പിന്നെ പച്ചേരിപ്പളും ഇണ്ടാവല്ണ്ട്.
ആഹ് പുഴുങ്ങലരിനേക്കാട്ടും കൂടുതൽ പച്ചേരി കിട്ടൂല്ലേ.
ഉം പച്ചയ്രിയ കാര്യായിട്ട് കിട്ട.
ആഹ് ആഹ് ഇങ്ങളെ ഏഹ് റേഷൻ കടേതെന്നെ വെക്കല്.
അല്ല അത് വല്ല്യ ഇഷ്ടല്ല. ഇങ്ങളതാരിക്കൂലേ വെക്ക.
ആഹ് ഞങ്ങക്കതേ പറ്റൊള്ളൂ.
ഏഹ്
ത്ത് അരി വെച്ചേഞ്ഞാലൊരു എന്താ പറയാ കറി ഒക്കെ ഒയിക്കുമ്പോ ഒരു ടേസ്റ്റ്.
ഉം ഇവടൊന്നാർക്കും വല്ല്യെഷ് ആഹ് അതാണ് ഓരോ ശീലാണ് ഞങ്ങള് ചെർപ്പത്തിലേ അത് കൂട്ടി ശീലല്ലാത്തോണ്ടാര്ക്കും.
ആഹ് അതാ അതേപോൽതെന്നെ ൻ്റെ മൂത്തച്ചിന്റെ വീട്ല് അവര് റേഷനരി ക്കുല അവര്ക്ക ഇഷ്ടല്ല അവര്
ഉം
വെക്കെ ചെയ്യാ.
പിന്നെ മട്ടെരി ഇണ്ടല്ലോ അത് പിന്നിം കൊയ്പ്പില്ല അത്
ആഹ് എഹ് എഹ് ഞങ്ങ്ള് ത് മാത്രം ഇത് വിട്ടില്ല ഒരു കളില്ല
ആഹ് അപ്പൊ പിന്നെ ആഹ് അര്യെന്നെ ആര്ക്കൂലേ വാങ്ങല് റേഷൻ പീട്യേന്ന്.
ആഹ് അതെ മേടിക്കുള്ളൂ.
ഉം ഞങ്ങള് പിന്നെ അത് വാങ്ങാത്തോണ്ടാര്ക്കും പച്ചെരി കിട്ടിണ്
ആഹ് അതെ ഞങ്ങള് ഇനിപ്പോ പച്ച ഈ ഏഹ് രണ്ട് കാർഡതോണ്ട് ഒരാള് പച്ചരി മേടിക്കാങ്കില്ല് പക്ഷെ എങ്ങനെ നോക്ക്യാലും അഞ്ച് കിലോ തന്നെ ജാസ്തി കിട്ടൂല.
ഇല്ലനെ
രി മിനിമഞ്ച് കിലോ. അത്രേ കിട്ടുള്ളൂ. പിന്നെ ഗോതമ്പ്, മുത്താരി. ഒക്കെ കിട്ടുല്ലേ. ആഹ് എല്ലാ സാനുണ്ട്. പ്പ് കല്ലുപ്പിണ്ട്, പൊടി
ഏഹ് അതൊക്കെണ്ട്. ഇവടെന്നാ അങ്ങനൊന്നുല്ല. പിന്നെ ആട്ടപ്പൊടി കിട്ടും. അവ്ടെട്ട്വോ
ഗോതമ്പം
ഏഹ്
ഗോതമ്പ്.
ഗോതമ്പി
അഞ്ച് കിലോന്, രണ്ട് കിലോന്. അങ്ങനെ അതെപ്പ മുത്താരി
ആഹ് അതൊക്കെ ഇഷ്ടണ്ടോ മക്കക്ക്
ഓഹ് എവെടെ അതൊന്നും തൊട്ടോക്കൂല ഇത് ചെറുപ്പത്തിലേ കഴിച്ചിട്ടില്ല
ഉം ഇവടിം അങ്ങനെന്നെ അതിനോടൊന്നും തല് നല്ല സാധനാണല്ലോ
അതെ പക്ഷെ കഴിക്കൂല ഉം അതിപ്പോ ഞ നമ്മള് ദോശേല്ണ്ടല്ലോ പ്പോ പിന്നേ പൊട്യെങ്ങാനും കൊർച്ച് ചേർത്തി ആഹ് ചോ ചേർത്തി അയ്ന്റെ ദോശന്റെ കളർ മാറ്യാതന്നെ ഇവര്തിന്നു
ഉം ടേസ്റ്റിനൊന്നും വെല്ല്യെ മാറ്റൊന്നുണ്ടാവ്ല കളർനാല്ലേ കൊയ്പ്പോ
എന്ത് കൊണ്ടാണത് പറ്റാത്തന്ന് അറീല്ല
ഉം
കഴിക്കൂല പിന്നെന്താ പഞ്ചസാരകിട്ടും ഓയില്കിട്ടും ഒരു ലിറ്റർ ച്ചായപ്പൊടി
അതൊക്കെ കിട്ടുലേ
ഉം പിന്നെ മണ്ണെണ്ണ
ഉം ഇന്നാ ടൈമായില്ലേ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചാലോ
ആഹ് അയിക്കോട്ടെ
ഫ്രീ അല്ലേ
ആഹ് ഓക്കെ
ഉം